ഹലോ കേക്കുന്നുണ്ടോ
കേൾക്കുണ്ട് എന്താണ് ഭക്ഷണൊക്കെ കഴിച്ചു കൊൈവായോ
ആ കഴിച്ചു ഇപ്പോഴാ ഫ്രീയായത്
ആ അപ്പൊ വെറുത ഇരിക്കണ സമയവൂലേ
ഉച്ചക്കാണൊന്ന് കൊറച്ച് ഫ്രീ ആവുന്നത്
ആഹ പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പോയോ
എനിക്ക് കുട്ടികൾ ഇല്ല
ഇല്ല ആഹ ചികിത്സ എന്തെലും ചെയ്ലില്ലേ
ആ രണ്ടു മാസത്തേക്ക് പോയായിരുന്നു പിന്നെ ഒന്നും ആവാതിരുന്ന ഇപ്പോഴത്തേക്കും പിന്നെ സ്റ്റോപ്പ് ആക്കി
ആ ഉണ്ടായിക്കോളും സമയയിട്ടുണ്ടാവില്ല
ആ
ആ മഴ ആവുമ്പോ ഇണ്ടായിക്കോളും
അതൊന്നും നമ്മൾ വെറുതെ കാണിച്ചിട്ട് കാര്യയില്ല
കാര്യമില്ല അതിന്റേതായിട്ടുള്ള ഒരു സമയം ഉണ്ടാവുക പ്രാർത്ഥിക്കുക അപ്പൊക്കെ ശരിയായി വരും
അതെ
പിന്നെ എന്തായിരുന്നുന്ന് ഫുഡ് ഭക്ഷണം
ചോറ് മീൻകറി ചമ്മന്തി പിന്നെ മീനൊന്നും കിട്ടാനില്ല അതുകൊണ്ട് ഉള്ളതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും
അവിടെ കാലാവസ്ഥ ഒക്കെ എങ്ങനെയാ ഇന്ന്
മഴയൊന്നും ഇല്ല ഇ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഇരുള് പോലെ ഇങ്ങനെ വന്നിട്ട് അങ്ങ് നോർമലാവും കൊഴപ്പൊന്നും ഇല്ല
മഴായിരുന്നു കുറച്ച് പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ വെയിലായി പിന്നെ വീണ്ടും മൈ അല്ല വെയിലും അല്ലാത്തൊരു കാലാവസ്ഥയില്
മഴ വന്നാലും കുഴപ്പൊന്നുല്ല പക്ഷെ ഡ്രസ്സ് ണ്ടാവുന്നതാണ് പ്രശ്നം വല്ലാ നേരവും വന്നിട്ട് ആ മെഷീനൊന്നും ഇല്ല
ആ അത് ശരി അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ട്
അത് കഴുകുന്നത് കൊണ്ടല്ല എനിക്ക് സത്യം പറഞ്ഞ മെഷീ നെക്കാളും ബെറ്ററായിട്ട് തോന്നുന്നതകൈകൊണ്ട് കഴുന്നത് അങ്ങനെങ്കിലും കുറച്ച് എക്സസൈസ് ആവോ വോല്ലോ ഇപ്പോഴത്തെ കാലത്ത്ന്ന് പറഞ്ഞാല് അല്ല ഇപ്പോഴത്തെ കാലത്തന്ന് പറഞ്ഞ ശരീരം അനങ്ങിയുള്ള ഒരു ജോലിപ്പ ആരും ചെയ്യുന്നില്ലല്ലോ ഉ മുമ്പ് അമ്മിക്കല്ല് ഉണ്ടായിരുന്നു ആഅമ്മിക്കല്ല് ഉണ്ടായിരുന്നു ഉ അമ്മികല്ലിന്റെ പകരം പ്പൊ മിക്സിയായി പിന്നെപ്പം തുണി കഴുകുന്ന കല്ലിന് പകരം മിഷീനായി അപ്പൊ പിന്നെ ആൾക്കാർക്ക് ശരീരം അനങ്ങൊന്നും ഇല്ല പിന്നെ എളുപ്പു ആയി അതുകൊണ്ട് ന്നെയാണ് അസുഖം കൂടുന്നതും പിന്നെ ഞാനന്ന് പറഞ്ഞാല് കൊറച്ച് മടിയാണെങ്കിലും എന്റെ കാര്യങ്ങളൊക്കെ ഞാനനെ കൃത്യമായിട്ട് ചെയ്യും ഡ്രസ്സ് ആണെങ്കിലും പിന്നെ എന്തെങ്കിലും വൃത്തികേടായി കിടക്കുന്നക്കെ കണ്ടാ എനിക്ക് ഇഷ്ടപ്പെടൂല ഞാൻ അപ്പോഴ തന്നെ
അത് ശരി ഞാന് എനിക്ക് ഞാൻ പുതിയ ഡ്രെസ്സുകളൊക്കെ പിന്നെ
എനക്ക് അങ്ങനെ കൂട്ടിയിടുന്ന ഇഷ്ടമല്ല ഞാൻ ഇടാറുണ്ടെങ്കിൽ തന്നെ ചെലവല്ല വയ്യായികയോ കഴുകാൻ പറ്റാത്ത എന്തെങ്കിലും സിറ്റുവേഷനോ ണ്ടെങ്കില് ഞാനങ്ങനെ ഇട്ടേക്കും
ആ ഞങ്ങൾക്കൊക്കെ ഇപ്പൊ ഇതൊരു ബാതു ഉപയോഗിച്ചിട്ടേ അലക്കിന്റെ മെഷീൻ ഉപയോഗിച്ചിട്ട് നമുക്ക്ത് ശീലമായി അപ്പ നമ്മള് കല്ലില് അലക്കണത് മടിയാവും പിന്നെ പുതിയ ഡ്രസ്സുകള് പുതിയ ചുരിദാറ്
പക്ഷെ ഞാനന്ന് പറഞ്ഞാല് സ ഫ് മേടിക്കും ബെഡ്ഷീറ്റ് ഒക്കെന്ന് പറഞ്ഞാല് സോപ്പിട്ട് എടുക്കും കുലകാരംന്ന് വെച്ചാൽത് പാടല്ലേ എല്ലാം കൂടെ വിരിച്ച് ഇത ക്കുന്നത് അപ്പൊ കൊറേ നേരം ത്തേക്ക് ഒരു മണിക്കൂറോളം ഒക്കെ അങ് ബെ്ഷീറ്റ് നനച്ച വക്കുമ്പോഴേക്ക് അത്യാവശ്യം അഴുക്കങ്ങ് ഇളകും പിന്നെ എല്ലരും പറയുന്ന കേട്ടി ണ്ട് ബക്കറ്റിലിട്ടിട്ട് കാലുണ്ട് വൃത്തിയായ കാലൊണ്ട് ഇങ്ങനെ കഴുകുമ്പോഴത്തേ കാലുണ്ട് ഇങ്ങനെ ചവിട്ടി പട്ടുമ്പോഴത്തേക്കും ബെഡ്ഷീറ്റ് വൃത്തിയാവുന്ന് അഴുക്കൊക്കെ പോകുന്ന് പക്ഷെ ഞാാനങ്ങനെ ചെയ്തി ട്ടില്ലഎനിക്കിഷ്ടല്ല നമ്മ കിടക്കുന്നൊക്കെ ബെഡ്ഷീറ്റ് അല്ലേ അപ്പൊ കാലോണ്ട് നമ്മള കാല് എന്തൊക്കെ ചെയ്യുന്നെയാ അങ്ങോട്ടും ഇങ്ങോട്ട് വൃത്തിയാക്കിയാലും നമുക്കൊരു തൃപ്തി വരത്തില്ല
ആ. അത് ശരിയാണ്. ഉം, ഉം.
അതുകൊണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പിന്നെ ബെഡ്ഷീറ്റ്ന്ന് പറഞ്ഞാൽ നമ്മക്കൊണ്ടൊന്നും പൊക്കിയാ പൊങ്ങൂല
അതൊന്നും പറ്റൂല പിന്നെ ഊരൊക്കെ ഊരൊക്കൊക്കെ വേദ
ആ. അതുകൊണ്ട് പിന്നെ ഞാാനെന്ത് ചെയ്യും, എങ്ങനെങ്കിലും ഒക്കെ ഇട്ട് പിന്നെന്ന് വെച്ചാല് എന്റേതൊന്നും ഓവർ അഴുക്കറിയിക്കുന്ന ബെഡ്ഷീറ്റ് ആവൂല അപ്പൊ പിന്നെ പാടില്ല യാനും പറ്റത്തില്ല.
ആ. അത് ശരി,
ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സോപ്പിട്ടിട്ട് സർഫിൽൽ നനച്ചിട്ട് അത്യാവശ്യം അഴ്ക്കെല്ലാം ഇളകിന്ന് ജസ്റ്റ് ഒന്ന് സോപ്പിട്ട് രണ്ട മൂന്ന് വെള്ള വിരിച്ചിടുമ്പോഴത്തേക്കും പിന്നെ പാടില്ല, വെയിലുണ്ടോ ഒരു പത്തു പയിനഞ്ചു മിനുട്ട് വല ഉണ്ടെങ്കി ആ വെള്ള എല്ലാം വാർന്ന് നല്ലോം അങ്ങുണങ്ങും. കഴുകിക്കൊണ്ട് വന്ന കഴിഞ്ഞ ആ കഴുകി കൊണ്ട വന്ന കഴിഞ്ഞാ പിന്നെള്ള പ, പാടെന്താന്ന് വെച്ചാല് അപ്പോഴ തന്നെ ഞാനങ് മടക്കിയെ ല്ലാം അങ് എടുത്ത്ങ്ങ് വെക്കും. ഷെൽഫില എടുത്ത് അങ്ങ് വെക്കും. അതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല.
ആ. അത് ശെരി അങ്ങനെ.
പിന്നെ പർദ്ധിം നിഖബൊക്കെ ആയതുകൊണ്ട് പിന്നെ സോക്ക്സും അത് ഗ്ലൗസും കാര്യങ്ങളൊക്കെ നിഖാ ഒക്കെ കാണും. അപ്പൊ അതെല്ലാം കൂടെ കഴുകിയിടുമ്പോൾ ആദ്യം ആദ്യമൊക്കെ എനിക്ക് കുറവായിരുന്നു അത് അതുകൊണ്ട് ഒന്നൊക്കെ കാണത്തുള്ളായിരുന്നു. രണ്ടെണ്ണമൊക്കെ, അപ്പം കഴുകിട്ട കഴിഞ്ഞ പോവാൻ പറ്റുലെ, അപ്പൊവിടെങ്കിലും പോവാനുണ്ടെ ഉണ്ടെങ്കിൽ അത് കഴുകാനും പറ്റൂല്ല. ഇപ്പം പിന്നെ ആദ്യം അത്ന്ന് വെച്ചാൽ ഞാനിത് ഇട്ട് പിന്നെ കെട്ടിയത് അപ്പോഴും അത് അത് ഒരുപാട് പേടിക്കണമെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങളും വിശേഷങ്ങളോ ദിവസങ്ങളൊക്കെ വരുണ്ടെ. എങ്കിലല്ലേ വാങ്ങിക്കാൻ പറ്റു. ഞാാന അത് സ്ഥിരം യൂസ് ചെയുണതല്ല. കെട്ടി കഴിഞ്ഞതിന് ശിേഷം പിന്നെയാണ് ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയ.
അതിനന് മുമ്പ് ചുരിദാറേ
ആ. നോർമൽ ഡ്രസ് ആയിരുന്നു ഫുൾ കൈയും ഹാഫ് കൈ ഒക്കെ ആയിരുന്നു.
നിങ്ങളടെ വീട്ടില്, നിങ്ങളടെ വീട്ടില് മുസ്ലി ആണോ, മുസ്ലിയാക്കന്മാരാണോ?
അങ്ങനെയണോന്ന് ചോയ്ച്ചാൽ മുസ്ലിയാരുണ്ട്. പക്ഷെ എന്റെ വീട്ടിലല്ല. ഇതുപോലെ എന്നെ പോലെ എന്റെ ഒരു സഹോദര്യ കല്യാണം കഴിച്ചതാ, പൊറുത്തുന്നു. അപ്പൊ എറെ വീടിനടുത്താണ്. ഹസ്ബൻഡിന്റെ വീടും അടുത്ത് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ വീട്ടി വീട്ടി തന്നെയാണ് നിക്കുന്നത്. നമ്മുടെ ഇവിടൊക്കെ നമ്മുടെ വീട്ടിൽ നിക്കാം. എന്റെ ലീവ് ആവുമ്പോഴും അ ല്ലാത്തപ്പോഴും ഫ്രീ ഉള്ളപ്പോഴും ഒക്കെ എന്റെ വീട്ടിൽ തന്നെയാ വരുന്നത്. ഫുഡും കഴിക്കുന്നതെല്ലാം എന്റെ വീട്ടിന്ന. ഉപ്പ, ഉമ്മ, പിന്നെ അവരുടെ ഒരു പെങ്ങ ഇപ്പഉണ്ട്, ഇപ്പം പ്രഗ്നന്റ് ആണിപ്പം. അവിടെ ഉണ്ട്.
ആ അപ്പൊ നിങ്ങള് നിങ്ങളെ വീട്ടിലു നിന്നാലും കൊഴപ്പൊന്നുല്ല ലെ?
ഞാനിപ്പോ എന്റെ വീട്ടില് നിൽക്കും. രണ്ട് പെങ്ങളാണ്. ഒരു പെങ്ങൾ വേറെ വീടൊക്കെ വെച്ച് മാറിപ്പോയിട്ടുണ്ട്. അടുത്ത് തന്നെ ആണ്. അപ്പുറം, കുറച്ചു ദൂരണ്ട്. അപ്പോം ഈ ഇളയ പെങ്ങളിപ്പോ പ്രഗ്നന്റ് ആയതുകൊണ്ട് അവളിപ്പം വീട്ടിലുണ്ട്. അവൾ മുമ്പേ വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പം അവളുണ്ടെങ്കി പിന്നെ എന്റെ ആവശ്യം അവിടെല്ലല്ലോ. അവരുടെ വീട്ടിൽ നിക്കുന്ന പോലല്ലേ ഞാൻ എന്റെ വീട്ടിൽ നിക്കുന്നെ. അപ്പൊ ഞാൻ എന്റെ ഉമ്മടേം ബാപ്പടേം അടുത്തുനിക്കും. പിന്നെ രണ്ട് ചേട്ടന്മാരുണ്ട്. രണ്ടു ചേട്ടന്മാരും അ, പിന്നെ അവര് മൊത്തത്തില് ആറ് മക്കളായിരുന്നു. ഒരാള് മരിച്ചുപോയി.
ആ
നാല ആണ് രണ്ട് പെണ്ണു ആയിരുന്നു
ആർക്ക് ഭർത്താവിന്
ആഹ എന്റെ ഭർത്താവിന്റെ ആരോ ഭർത്താവിന്റെ വീട്ടിലുള്ള കാര്യം. പിന്നെ അവര് അപ്പൊ ഒരാള് സൈലന്റ് അറ്റാക്കായിരുന്നു. പെട്ടെന്നുള്ള മരണായിരുന്നു. ആ ആ എന്റെ കല്യാണത്തിനക്കെ മുമ്പേ തന്നെയാണ് ഇപ്പ അവരുടെ ഏഹ് മരിച്ചിട്ട് ഏകദേശം അന്ന് ഞാൻ ചെറുതായിരുന്നു എന്റെ കല്യാണ ഒന്നും ആയിട്ടില്ല ഇപ്പം ആ മരിച്ചിട്ട് ഏകദേശം ഇപ്പം ഉം പത്ത് പതിനഞ്ച് വർഷ ആന്ന് തോന്നുന്നു ഞാനൊന്നും തീരെ ചേർത അപ്പൊ എന്റെ വീ നടത്തായതുക കൊണ്ട് എനിക്കറിയാം ഇങ്ങനെ
അപ്പൊ ഈ കാര്യം കല്യാണം ഇങ്ങനെ ഉണ്ടായി അടുത്തന്ന്
അടുത്തന്ന് പറഞ്ഞാല് എന്റെ ഒരു ഏഹ് ഉമ്മായുടെ ഒരു സഹോദരിയ ഉണ്ട് സ്വന്തം സഹോദരില്ല അകന്ന ബന്ധത്തില്ല അവരുടെ ഫ്രണ്ടിന്റെ ആ ഫ്രണ്ടാണ് ഈ കൂട്ടുകാരൻ എന്നെ കെട്ടിയത്. അപ്പൊ അങ്ങനെ വന്നാലോ? അച്ഛനാണ് അപ്പൊ എന്റെ വീട്ടിലിങ്ങനെ ഏ പുറമേ ഇങ്ങന. നാട്ടിൽ ഇങ്ങനെ ഒരു പറച്ചിലുണ്ട് ഞങ്ങളുടെ രണ്ടു പേരുടെയും കല്ല്യാണം നേരത്തെ ഉറപ്പിച്ച് വെച്ചതാന്ന്. അപ്പം ഞങ്ങള് സംഭവം ഈ ആൾക്കാര് പറയുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഉറപ്പിച്ചന്നുള്ള കാര്യം ഞങ്ങള് പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു.
അതെന്താ ആളുകൾ അങ്ങനെ പറയുന്നത്?
പറയാൻ കാരണം ചിലപ്പോ ഇവർങ്ങാനും എനിക്ക് അന്വേഷിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതങ് ആൾക്കാര് പിന്നെ ആൾക്കാർക്ക് പിന്നെ എന്തെങ്കിലും കി ട്ടിയാ മതിയല്ലോ വളച്ചൊടിക്കാൻ അങ്ങനെ വന്നതാണെന്ന് തോന്നുന്നെ. അപ്പം എന്റെ വീട്ടുകാർക്കും ചെ ക്കാനെ ഇഷ്ടായി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഉവർക്കും ഒന്ന് ആലോചിക്കാൻ കൊള്ളന്നായി. ചിലപ്പോ ഈ കല്ല്യാണം നടക്കാൻ വേണ്ടിട്ട് കറങ്ങി തിരുന്ന് ഇങ്ങനെ ഒരു സംസാരം വന്നതും ആയിരി ക്കും പറയാൻ പറ്റത്തില്ല അള്ളാഹടെ ഓരോരോ തീ തീരുമാനങ്ങളല്ലേ? കണ്ടിട്ടുണ്ട് എല്ലാത്ത അങ്ങനെ കോമൺ യിട്ട് ഞങ്ങൾ അങ്ങനെ നേരിൽ നിന്ന് സംസാരിക്ക മിണ്ടോ അങ്ങനെ ഒന്നുംല്ല ക അറിയാം. ഇങ്ങനെ ഒരാൾ ഉണ്ടെന്നും.
ആ ആ ഇന്ന. ഒരാൾ ആ വീട്ടിൽ ഇണ്ട്ന്നറിയാ.
അതായത് എന്റെ എന്റെ ബ്രറതറിന്റെ ഒക്കെ കൂട്ടുകാരനായിട്ട് വരു ഇത്. ആഹ അപ്പം അങ്ങനത്ത ഒര് ഇതുണ്ട് എല്ലാണ്ട് അങ്ങന. എല്ലാണ്ട് അറിയത്തില്ല.
ആ ആ
വഴി. അപ്പൾ ആ അങ്ങനെയാണെങ്കിൽ വീട്ടുകാര് ചെന്ന് അങ്ങോട്ട് ചോദിച്ച് സാധാരണ നമ്മ നമ്മള് ഇഷ്ടപ്പെട്ടൽ അങ്ങോട്ട് തന്നെയാണല്ലോ ചെല്ലുന്നത്. ആ അങ്ങനെ. ചെന്ന് ചോദിച്ചു അവർക്ക് ഉം എന്നെ പേഴ്സണലി അറിയാം എൻ്റെ വീട്ടിൽ അവരുടെ സഹോദരി പഠിക്കാ ൻ വന്നിട്ടുണ്ട് ഇളയ സഹോദരി ഇളയെ സിസ്റ്റർ പഠിക്കാൻ വന്നി ട്ട് ഒക്കെ ഉള്ളതു കൊണ്ട് അവർക്കന്നെ അറിയുകയും ചെയ്യാം ഞാനങ്ങനെ ഇങ്ങനെയൊന്നും പോകുന്നല്ല പിന്നെ അവര് വേശി ഇങ്ങനെ ഇടുന്നത് കൊണ്ട് ഇഷ്ടമുണ്ടോ എന്നൊക്കെ ചോദിച്ച് എനിക്കത് ഇങ്ങനെ. ഇങ്ങനെ ഇടുന്ന ഒരാളിനെ കല്ല്യാണം കഴിക്കാനായിരുന്നു എന്റെ ഇഷ്ടം. ഇങ്ങനെ ഈ വേശം ഇടുന്പോ അപ്പൊ അങ്ങനെ ഇടുന്ന തുകൊണ്ടും പുള്ളിക്കാരന് ഞാൻ അങ്ങനെ പറഞ്ഞത്കൊണ്ടും പിന്നെ കാണാൻ ഞാൻ വലിയ കുഴപ്പൊന്നുല്ല അത്യാവശ്യം ഇച്ചിരി സൗന്ദര്യ ക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് വീട്ടുകാർക്കുംഒക്കെ ഇഷ്ടമായി സൗന്ദര്യത്തെക്കാൾ ഒരു സ്വഭാവമാണ്. നോക്കിയത്.
ആ
അല്ല അങ്ങോണ്ട് ഇഷ്ടായി അങ്ങനെ പിന്നെ ഓക്കെ ആയി. ഇപ്പം കല്ല്യാണം കഴിഞ്ഞ് രണ്ടുവർഷം കഴിഞ്ഞു അൽഹംദുലില്ലാ നല്ല ജീവിതം. ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇച്ചിരി പിണക്കോ ഇണക്കോ ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ. വഴക്കിടും വീട്ടിൽ പോയി ചെന്ന് നിക്കും ഞാൻ വിളിക്കും തിരിച്ച് വരും അങ്ങനെയൊക്കെഎങ്ങനെയൊക്കെങ്ങ് പോവും.
ഓ ഓ ഒ എന്തേൽ
ഞാ എപ്പഴും വഴക്കാണ്. ഞൻ പ്ല സ് ടു വരെ പഠിച്ച് ഹസ്ബന്റ് ഏ ടെൻത് കഴിഞ്ഞിട്ട് പിന്നെ ദർസില് പഠിക്കാൻ പോയി. കുഞ്ഞിലി ദ ദർസിൽ പഠിക്കാൻ പോയതാണ് പത്ത് വരെ പഠിച്ച് ട്ടൊള്ളു പിന്നെ പള്ളില് ജോലിക്ക് കേറി. ഇപ്പോ ഇവിടെ അടുത്തൊരു പള്ളിയില് ഉം വര്ന്ന ദൂരത്തിനടുത്തൊ രു പള്ളിയിലാ വർക്ക്യ്യ്ന്നെ.
അയ് ശെരിയാ
പിന്നെ ഉം സന്തോഷായിട്ട് പോവുന്നു.
ആ ഞാ ഞങ്ങളും കൊഴപ്പില്ല രണ്ട് കുട്ടിള്.
ആ
മൂത്തത് പെൺകുട്ടി രണ്ടാമത്തെ
എന്റെ ഫാമിലി എന്റെ ഹസ് ബെന്റിന്റെ ഫാമിലിയില് അവരുടെ സഹോദരിക്കും കൂടെ ഉണ്ടായിരുന്നു മക്കള്ണ്ടാവൻ പിന്നെ ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ ഓളിപ്പം പ്രഗ്നന്റ് ആണ്. ഈ മാസം ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്.
ആ
ആ അപ്പ ഞാൻ എനിക്ക് ആദ്യം കേട്ടപ്പോ ഒരു വിഷമം തോന്നി. കാ പിന്നെച്ചാൽ ഫാമിലിയില് പിന്നെ ഞാനേ ഒള്ളൂ ബാലൻസ് അപ്പൊ എല്ലരും പിന്നെ എന്റെടുത്താവു കുട്ടിളായില്ലേ കുട്ടിളായില്ലേ. പിന്നൊന്നും അറി ഞ്ഞാല് നമ്മളിപ്പം വേറരാൾക്ക് ഇപ്പം സന്തോഷം വരുമ്പം നമ്മള് ദേഷ്യം വെഷമം കാണിക്ക്ന്നെ ശെരി രിയല്ലല്ലോ? അപ്പ ആ സ് സമയത്ത് എനിക്ക് ഈ കുട്ടിളില്ലാത്തെ യിന്റെ ഒരു ബുദ്ധിമുട്ടും വെഷമവും എനിക്ക് അന്നേരം ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് ഓക്കെ ആയി മാറി. ഇപ്പൊ പ്രശ്നൊന്നുല്ല.
ആ ശെരി
ഇപ്പം ഞാൻ ചിന്തിക്കുന്നേന്ന് വെച്ചാൽ എനി ക്കില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഉണ്ടാവുമ്പ നമ്മള് അതില് സന്തോഷിക്കണം. എങ്കിലെ നമുക്ക്ള്ള ഏതെങ്കിലും വഴി എന്തെങ്കിലും സന്തോഷങ്ങൾ നമുക്കും തെരും. മറ്റുള്ളവര് സന്തോഷം കണ്ടിട്ട് നമ്മള് കുശമ്പ് അസൂയക്കെ കാണിക്കാൻ നിന്നാല് നമ്മളെ ജീവിതം അള്ള അത് പോലെ ആക്കിക്കളേം.
അത് ശെരിയാ.
അതോണ്ട് നമ്മള് പിന്നെ ഞാനിപ്പം എന്റെ മൈൻഡ്ന്ന് പറഞ്ഞാല് എപ്പോഴും നെഗറ്റീവ് മൈൻഡ് ആയിരിക്കും. എപ്പെടുങ്ങനെ ആവശ്യല്ലാത്ത ഒരോന്ന് ഇങ്ങനെ ചിന്തിച്ചോണ്ടേരിക്കും.
ആ
പക്ഷെ ഇപ്പ അങ്ങനെയല്ല, ഇപ്പം കുറച്ച് ബോൾഡ് ആയി, ഓക്കെ ആയി. കല്യാണം കഴിഞ്ഞപ്പോ ത്തേക്ക് ലൈഫ് എന്തോവാന്നു എങ്ങനെയ ജീവിക്കേണ്ടേന്നു. ആരെ വിശ്വസിക്കേണ്ടേന്നൊക്കെ പഠിച്ച്. ഒരുപാട് പഠിച്ച്.
പഠിച്ചു.
അങ്ങനെ ഇപ്പ എല്ലാം പഠിച്ചപ്പോഴത്തേക്കും ഇപ്പം എല്ലത്തിനും കു ഇപ്പ അയിനത് ഒരു ജോലി ഇല്ല സ്വന്താ യിട്ട്.
ആ
അതൊക്കെ ഒള്ളു. പിന്നെ, അത്യാവശ്യം ഫോണിലിങ്ങനെ സ്റ്റാറ്റസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിങ്ങനെ അങ്ങോട്ടുംങ്ങോട്ടൊക്കെ ഇങ്ങനെ ടൈം പോവും.
ഉം
ടാറ്റസ് വർക് ഒക്ക ചെയ്യുന്ന്ണ്ടായിര് ക്ക്ല്ലേ.
എന്തുവാ കേട്ടില്ല?
സ്റ്റാറ്റസ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുംല്ലേ.
സ്റ്റാറ്റസ് വർക്കിന് വലിയ മെച്ചമൊന്നു ഇല്ല പിന്നെ നമ്മളെ കാര്യവും നട